ആ
കേൾക്കുന്നില്ലേ ഹലോ കേൾക്കുന്നില്ലേ
ഹലോ
കേൾക്കുന്നില്ലേ
ആ ഇപ്പൊ കേക്കാം
സൗണ്ട് വേറെ എന്തെങ്കിലും അടുത്താണോ കൊറച്ച് മാറിക്കുവോ
കോട്ടിക്ക
വറ സൗണ്ട് വരുന്നത് അതാണോ ഒച്ച വരുന്നു
ആ സാനിയ സൗണ്ട ആയിരിക്കും
ക്കെ എന്തൊ ഒക്ക ഇണ്ടോ മഴ ഉണ്ടോ
ആ മഴയാ ഉ മഴയുണ്ട് ഇപ്പോഴും ചെറുകാ ട്ട് പെയ്തൊണ്ടിരിക്കുന്നു
ഓ മഴ കൂടുതലായിട്ട് പെയ്താ ബുദ്ധിമുട്ടാണ്ടോ
ഇല്ല കൂടുതലായിട്ട് പെയ്താല് ഇവിടെ ബുദ്ധിമു ട്ടൊന്നുല്ല. ആന്ന്ലേ
കൃഷിയൊക്കെ ണ്ടോ?
കൃഷിയൊന്നുല്ല. കൊറച്ച് വസ്തു ഉള്ളു വീട് അ കൃഷി കെ കൃഷി പിന്നെ കാശ്
ഷി പിന്നെ അത്യാവിശൃ
പിന്നെ വാഴ് അങ്ങനെയൊക്കള്ള സാനങ്ങളൊക്കെ
അപ്പൊ വീട്ടിലേക്ക് വേണ്ടുന്നൊക്കെ കിട്ടൊ ഇവിടെ കൃഷിക്കെ കൊറവാണ് ഞാന് ഹൈവേ റോഡാണ്.
ഓ
ഹൈവേണ്.
ആ
മഴ കൊറവാണ് ഇന്നും ആ ഇണ്ട് മ ക്കളുണ്ട് മക്കളൊക്കെ സ്കൂളൊക്കെ പോന്നയാ.
ആ സ്കൂളിന്നിപ്പോ വന്നു കാണുവല്ലോ?
മൂന്നര നാല് മണിയാകുമ്പേക്ക് വരും. നിങ്ങള് വീട്ടില് ഒറ്റക്കാണോ ഫുഡൊക്കെണ്ടാക്കോ?
ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
ചായ കുടിച്ചിനില്ല. ഫുഡ്ഡ് ഒക്കെ ഇണ്ടാക്കാൻ അറിയോ?
ആ അറിയാ അറിയാ.
എല്ലാ ഒറ്റക്കന്നെണ്ടാക്കാ?
ആ എല്ലാം ഒറ്റക്കന്നെ വെക്കുന്നത്.
ആ ചോറന്നെയാണോ രാത്രി ഒക്കെ കഴിക്കാ?
അല്ല രാത്രി ചപ്പാത്തിയും കറി.
ആ അങ്ങനെ വീ ട്ടില് ഗ്യാസാണോ അല്ലാ വെറക് ഇവിടെ പത്തിരി, പത്തിരി, ദോശാന്നൊക്കെ പറയും.
ആ ഉം ആ ഇവിടെ ഗ്യാസ്ണ്ട് ഇഡക്ഷനടുപ്പുണ്ട് പിന്നെ വെറകടുപ്പും ഇഡക്ഷൻ അത്യാവശ്യത്തിന് മാത്രം
ഒറ്റക്കാണൊ വീട്ടില്
അല്ലല്ല അമ്മയുണ്ട് അച്ഛനുണ്ട് പിന്നെ കുട്ടികള് ഹസ്ബൻ്റ് ഞാന്
വേറെന്തെങ്കിലും വർക്ക്യ്യുന്നുണ്ടോ വീട്ട്ന്ന്
വർക്കുകളൊക്കെ ചെയ്യും വീട് നോക്കി വീട്ടിലിരിക്കാണ്
വേറ ഒന്നും വർക്ക് ജോബിനൊന്നും നോക്കില്ലാ
വർക്ക് ചെയ്യുന്നുണ്ടോ
ആ ഞാൻ വീട്ട്ന്ന് വർക്ക് ചെയ്യുന്നുണ്ട്
ആ
ഞാന് ഒരു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സിന് പോകുന്നതാണ്
ആ
ഞങ്ങൾ ആരോഗ്യം ങ്ങനെ നമ്മള് നോക്കണംന്ന്ള്ളത് നമ്മൾ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുന്നില്ലല്ലോ
ഓ ഓ
ഫുഡൊക്കെ പൊറത്തുന്നൊക്കെ കഴിക്കുമ്പോ ഹലോ
അതിന് പോന്നോണ്ട് ആ
കേൾക്കുന്നില്ല റേഞ്ച് കൊറവാണോ
ഹലോ ഹലോ കേ
കേക്കുന്നില്ലേ അ ഓക്കെ ഓക്കെ
ഹലോ
കേൾക്ക്ന്ന്ണ്ട്
ആ റേഞ്ച് കൊറവാ ഹലോ ഹലോ നോ ഹലോ ഹലോ